ഹലോ
ആ പിന്നെന്താ ഞാനെ അല്ല കേക്കുന്നില്ല
മോള് സ്കൂള്ട്ട്ന്നിലെ
ആ ആ വന്ന്‌ അപ്പൊ അയിന്റെ എടേൽ ആരോ ഒന്ന് വന്ന്‌ പിന്നെ ഉം അത് ഓല് വണ്ടി വെചേനു ആ ഇവിടെ അടുത്ത വീട്ടിലേക്ക് ഓല് അവിടേ ക്കാള് വന്നേനു അപ്പം ഇവിടെ വണ്ടി വെച്ചാ ഞാൻ വിരേശം അങ്ങോട്ടേക്കാരും അങ്ങനെ പോയോക്കിയതായിരുന്നു ആ ആ മുറ്റത്ത് കൊണ്ടോയി വച്ചിട്ട് പിന്നെ എന്നിട്ട് അങ്ങനെ പിന്നെ - സുഖയോ എല്ലാർക്കും
ആ സുഖായി എല്ലാർക്കും സുഖായി ഇപ്പം വെരുനു മോൻറ്റത് ഇപ്പളും ഒരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനത്തോളം കേൾവിക്കുറവ് ഉണ്ടാവും ഇപ്പൊ തൽക്കാല ബുദ്ധിമുട്ട ട്ടൊന്നുമില്ല ചെവിടിന്റെ ബാക്കി കൂടിള്ള എല്ലുമ്മ കൂടിള്ള ടെസ്റ്റ് ചെയ്തപ്പ്പൊ ചെവിടിനൊന്നും ല്യാ ന്ന് പറഞ്ഞ് അത് കുഴപ്പല്ല പിന്നെപ്പോ ഈ ചോരയും നീരും ന്തൊക്കെ കിട്ട്യേത് കൊറേ ചോരൊക്കെ പോന്നതല്ലേ അപ്പം അത് പഴ്- പഴുത്ക്ക്‌ണ് പാടക്ക് പൈപ്പൊക്കെ പറ്റീട്ട് നെരമ്പിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് ഏ അതാണോലൊ ആ ചോര പോന്ന്‌ക്ക്‌ണത് അങ്ങനെ ഇനിപ്പോ അതൊക്കെ. മരുന്നൊന്നും ഇപ്പ തന്നെ ഉറ്റിക്കാൻ പറ്റുല്ലാ ഇപ്പൊ മരുന്ന് ഒറ്റിച്ചാ നമ്മുടെ തലെന്റെ ഓസിന്റെ ഉള്ളിക്കുടി തലചോറ്റിക്കാവും. പോലെ പോവാം മരുന്ന് ഉറ്റിക്കണം പറഞ്ഞ് മരുന്ന് ഉറ്റിക്ക പോവാല അപ്പൊ കുട്ടിക്ക്തെ ബുദ്ധിമുട്ടാവും അപ്പൊ നീ ഇങ്ങനെ ടെസ്റ്റ് പോകുമ്പോ പോകുമ്പോ കേവി ടെസ്റ്റ് ചെയ്യും അവ അവന്റെ ഈ പ്രായത്തിന് അനുസരിച്ചുള്ള എല്ലാതും ചെയ്യണ്ട് അപ്പൊ അവന അതിനനുസരിച്ച് അവനെ ആ പ്രതികരിക്കുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോ പ്രതികരിക്കുന്നുണ്ട് ഇനി മറ്റേ നമ്മള വേറെ ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് പ്രസവിച്ചു കിടക്കുന്നവർക്ക് നടത്തുന്ന. അത് വേണെങ്കി ചെയ്യാ പറഞ്ഞു ഇനി നമ്മടെ ഒന്നും കൂടി കുട്ടി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നീരും എന്തൊക്കെ പോക നോക്കുക എന്നിട്ട് അതിനനുസരി ചെയ്യാ പിന്നെ പറഞ്ഞാ നാല് ഒരു നാല് അഞ്ചു വയസ്സായാലോ പിന്നെ കുട്ടിന്റെ എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരിത് വരുവൊള്ളൂ അപ്പൊ അതിനനുസരിച്ച് അങ്ങട് ചെയ്യാം പിന്നെ നമ്മള് ഇടക്കു തലക്കു ഒന്നിങ്ങനെ ശ്രദ്ധിക്കാം ആ ചെവിയുടെയും മറ്റേ ചെവിടെ പൊത്തി വച്ചിട്ട്. ആ ചെവിടെ മെല്ലേ പറഞ്ഞു നോക്ക് ചെടിൽ അപ്പൊ എനിക്ക് കിട്ടിണ്ടന്നൊക്കെ. നോക്കാനൊക്കെ പിന്നെ ഇപ്പളും ആഹ് ശ്രദ്ധിക്കണം. ആഹ് തല മുട്ടുഉണ്ടോ വീണ് ഏ അതൊക്കെ ശ്രദ്ധിക്കണം തലയൊക്കെ മുട്ടിയിട്ട് നമ്മൾ ആര് അറിയില്ലാലാ അപ്പൊ മറ്റേ കൂടുതൽ ചോരങ്ങിട്ട് പുറത്തേക്ക് പോന്നോണ്ട് അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് പോന്ന്‌ വരുമ്പ് കൊറച്ചീച്ചൊക്കെ ആവുമ്പോള് ആണുണ്ടെങ്കില് നേരെ നമ്മള തല ചോറ്റിക്ക് ആവുല്ലേ അപ്പൊ അങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ നമ്മളെ ഇഞ്ഞു ഇങ്ങനെ പറഞ്ഞ് വലുതാവുല്ലേ അത് ഉണ്ടാവില്ലേമല? തലച്ചോറ് ഒരു ഭാഗത്തേക്ക് ചോര ഇങ്ങനെ പോകുമ്പോളേ ഇമ്മാക്ക് ബുദ്ധി വയ്യാതാവുല്ലേ എന്നിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുകാ. ശ്രദ്ധിക്കണം അതിന്റെ ശേഷേണെന്നുണ്ടെങ്കില് ഇവനൊക്കെ ഇല്ലാത്ത പൊട്ടിത്തെെറപ്പു ഇല്ല. ഇല്ലാത്ത കളിയും ഇല്ല്യാ ഉള്ളെടെത്തും പോയിട്ട് മുട്ടലുംവീഴലും തല്ലുണ്ടാക്കലും തല്ലുണ്ടാക്കും.
ങും എന്താ ശരിയാവും ഉം.
പിന്നെ ഉം പിന്നെ കൊറച്ച വാശിയും കാര്യം ഉണ്ടാവും പറഞ്ഞു കേട്ടോ ഈ സമയത്ത്. ആ ഹോസ്പിറ്റല് അഡ്മിറ്റ് ആക്കിയ സമയത്ത്. ചോദിച്ചിന് ഡോക്ടറ് കുട്ടിനെ ശ്രദ്ധിക്കണേ ഐ സി ഐ സി യു വിൽ നിക്കുമ്പോ ചോദിച്ചു. കുട്ടിക്ക് എന്തെങ്കിലും വാശിയോ അങ്ങനെ ദേഷ്യാ ഒക്കെ ഉണ്ടോന്ന് ശ്രദ്ധിക്കണോട്ടോ. പറഞ്ഞത് ശരിയന്നെ അവന് ഞങ്ങള് റൂമില് ആക്കിയപ്പോഴൊക്കെ ഇവന്ക്ക് ഭയങ്കര വാശി എന്തെങ്കിലും സാധനം കണ്ടാ അത് കിട്ടണം തന്നെ വാശി. അത് കൊറച്ച് ഒരു ഒരു മാസം പോലെ ഒരു വാശി ഉണ്ടായ്ന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിനക്കുമ്പോ തന്നെ ഞങ്ങള് റൂമ്ക്ക് ആക്കിയപ്പോള് ഞങ്ങളെ റൂമിന്റെ അപ്പുറത്തൊക്ക കടകളാണ് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോ ആ കാണുന്ന സാധനത്തി നോക്കെ കിട്ടോളം വാശി പിടിക്കും പിന്നെ നമ്മള് എന്ത് കുട്ടിയെ കരിയിപ്പിക്കേണ്ടല്ലോ വച്ച്
ആഹ്. അത് അയിന് ഒരു പ്രായത്തി അങ്ങനൊണല്ലോ ഭയങ്കര വാശിയോ ക്കെ കാണുലോ അപ്പ പ്പോ അന്ന് അപ്പോ ആ വാശിയും ആ കളിയും വികൃതി യും കുസൃതികളൊക്കെ കാട്ടുമ്പേ നമ്മുക്ക് മനസ്സിലാക്കാ എന്താ വച്ചാ സാധാ മക്കളെ മാതിരി തന്നെയുളെളാരു
ആ ഇപ്പൊ കുഴപ്പമില്ല ഭീകരന് ആഹ് ഇപ്പൊ കുഴപ്പില്ല പക്ഷെ ആ സമയത്ത് ഒരു മാസത്തി നിന്ന് ഇങ്ങട്ട്. ഭയങ്കര വാശി എന്തുണ്ടെന്നുണ്ടെങ്കിലും അവനിക്ക് കിട്ടണം അല്ലേല് എന്തേലും വെറുതെ വാശി പിടിച്ച് കരയ്യാ പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ് യ്തും വന്നിട്ടും ഞാന് പിന്നെ ഇവനിക്ക് കേസൊക്കെ ആയി അപ്പോ ഇവനിക്ക് ആധാർ എടുക്കണം ഇനി ഇപ്പോ എന്തെങ്കിലും കേസിന്റെ ഇൻഷുറൻസ് നിങ്ങക്ക് എന്തേലും കിട്ടണന്നുണ്ടെങ്കി ഇത് അവണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് പുറത്ത് അക്ഷയ് ക്കൊക്കെ പോകുമ്പോൾ അവിടന്നൊക്കെ വാശി പിടിച്ചിട്ട് ലേറ്റിന് കിട്ടോളം. കരയോ മറ്റേത് അങ്ങനെ ഒന്നുംല്ലേനി പിന്നെ പിന്നെ പിന്നെ പിന്നെ എങ്ങനാണ്ട് പറഞ്ഞഞ്. ഈ വണ്ടിന്റെ ഇൻഷുറൻസ് ഉണ്ട് വണ്ടിന്റെ ഇൻഷുറൻസ് ഉണ്ടേ പക്ഷെ അതേ പ്രതിയായിട്ടില്ല. അപ്പോ തന്നെയാണ് വെച്ചിക്കുന്നത് ഞങ്ങള് ഒരു തിരു ഞങ്ങള് ഞങ്ങള് ഒരു സൈഡിലെ എല്ലാ അവരെ സൈഡിലാണ് ഞങ്ങോട്ട് കടന്നിക്കണെ അപ്പൊ അവരി ഇങ്ങോട്ട് വന്ന ഓ പിന്നെ അവര് കൊറച്ച കൈക്കൂലിയൊക്കെ കൊടുത്തുകാണ്ടേ അവിടെ ആക്കിയിട്ടന്ന് പറഞ്ഞ കേട്ടത്.
ആ അല്ല അത് നമ്മളെ എടുത്തല്ല തെറ്റ് എന്നുള്ളത്. ണ്ടെങ്കേ അത് നമ്മുക്ക് അതിനനുസരിച്ച് നീങ്ങിയൽ മതില്ലോ
ഉം അെ തെറ്റ സംഭവം ശരി ഞങ്ങളതന്നെ ഉണ്ട് അാ ഞങ്ങൾിങ്ങോട്ട് തിര്യ ഞങ്ങള് റോഡിമക് തീരുമ്പോ അവര് വരുന്ന സൈഡിലാണേ അപ്പൊ അവര ഒന്ന കേട്ട് മറ്റോർക്ക് എന്ത്േ പറ്റിയാവാോ അവന്റെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേക്കോ അപ്പൊ അവരെടുത്തല്ല തെറ്റ് നല്ല ക്യാമറയിലും കണ്ട അപ്പൊ പോലീസര് വന്നപ്പോ കണ്ടത് അങ്ങനെയാണ് തെറ്റിയെന്നുള്ളത് പിന്നെ അവര് അവരു ഭാഗം ശരിയാക്കാനും വേണ്ടീട്ടൊന്ന് കൈക്കലാക്കുകയും ചെയ്തികിം അല്ല അപ്പൊ അതണ്ട്റെ അപ്പൊ പ്രതിയായിട്ട് ന്ന് പറഞ്ഞ വക്കീലന്റെ ആക്ക എന്തൊക്കാ പാടം ഒന്നു വായി
എന്റെ ഏ എന്റ ഇറെ മൻ കൊറച്ച മുന്നേ കൊ കുറച്ച വെച്ചാല് എൻന്റെ അങ്ങള ചെറുതായപ്പോ സ്വന്തയപ്പോൊ ഒരു ഓന് പിന്നെ മേമന്റെ വീട്ടിൽന്ന് അങ്ങേക്ക് എന്റെ അങ്ങേക്ക് വരിയാ വരുന്നേരോ ഈ വളവിൽ വെച്ചിട്ട് ആ വളവില ചക്കാാണ് ഓൻ ശ്രദ്ധിച്ചാ പോണ പക്ഷെങ്കില് വേറെ ആൾക്കാാര് ഓരെന്താക്കിയ റോങ്ങ് ഇങ്ങനെ നമ്മൾ എന്താണ് ഇടത് ത്തടില്ലേ നമ്മൾ പോവാ അന്നപ്പോ എന്താക്കി ഓല പിന്നെ രെേ ശ്രദ്ധ ഇല്ലാണ്ട് ഇങ്ങോട്ട് കടന്ന വന്ന് പിന്നെ തട്ടി അവന്റെ വണ്ടിക്ക് തട്ടി തട്ടി അങ്ങനെ എല്ലാം കൂടിയോ പിന്നെ പ്രശ്നമായി കേസായി എലും കൂടിയോ അങ്ങനെ കൊറ കഴിഞ്ഞ. നെ ഗൾഫിലൊക്കെ പോയി വന്നേറണ്ട് പിന്നെ ഇതിൻ്റെ ഇത് വന്നിക്കുന്ന നോട്ടീസ് വന്നിക്കുന്ന അറസ്റ്റ് വാറൻറ് ഒന്നും പറഞ്ഞ വന്നക്കുന്ന സംഭവം വന്ന് നമ്മള് വക്കീലിനെ ഒക്കെ ആക്കിങ്ങാനും പിന്നെ ഒക്കെ റെഡിയാക്കിയതാണ് പൈസയൊക്കെ കൊടുത്തൊക്കെ റെഡിയാക്കിയാ ഒരിടുത്ത് തന്നെ ആ തെറ്റ് കാരണ എാല് ഓല് ഇത് നോക്കുന്നേരം ഓല് ഇത് ഉ കു കുടിച്ചീനും ഒരു ഒരു എന്താ ലഹരി ഇതിതിനകത്ത് എന്താ പറയാ ചില ആൾക്കാരുണ്ടായല്ലോ കുടിച്ചും ാനൊക്കെ ബോധംല്ലാണ്ടൊക്കെ വണ്ടി കൂട്ടുന്ന അങ്ങനെ ഉണ്ടായല്ലോ അപ്പൊ ഓലെ എന്താക്കി. ൾക്ക് എന്തോ പറ്റീന്ന കേട്ടോ അപ്പൊ ഓ ടെസ്റ്റ് ചെയ്ത പ്പൊന്താക്കിന്ന്റിയോ ഇട്ടലെ അത് മറിച്ചാണ് അത് പിന്നെ എന്തോ സ്കാനിങ് ഒക്കെ എടുത്തറ അതിന്റെറ അകത്ത് കണ്ടിട്ട ഉണ്ടാവും ആ ഇത് അറിയാൻ പറ്റിയല്ലോ ഒ രതിയിലാണ് നല്ല വെള്ളടിയിലാണ് നല്ലത് ആഹ അ എന്നിട്ടും ഉണ്ടാക്കി പിന്നെ ഓരുന്നിട്ട് കോടതി പിന്നെ കോടതി തെളിവാണല്ലോ വേണ്ടി അപ്പോൊ പിന്നെ നമ്മള് ണ്ടാക്കി വക്കീലിനെ വെച്ചിട്ട് വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞഞ് അങ്ങനെ വാദിച്ചു ഞാനും കേസ് ഇല്ലാണ്ടതായി ഇല്ലാത്ത ബോധത്തിലായി നമ്മള അടുത്തത് തെറ്റില്ല പോലടുത്ത തന്നെ തെറ്റുള്ള അപ്പൊ അങ്ങനെ പറയ കൊറേ കാലം കഴിഞ്ഞേര കേസ് പിന്നെ വന്നത്
ആഹ് ഇത് അങ്ങനെ തന്നെ ഇത് ഞങ്ങള് ഇങ്ങട്ട് തിരുമ്പോ അവര് നേരെ വരുവാണ് അവര് വരണ വയ്യാണ് ങ്ങൾ വണ്ടയിലേക്കും പക്ഷെ അവര് സ്പ നല്ല സ്പീഡ ആട്ടോ വണ്ടി അതെ ൻ്റെ മാപ്പള പിന്നെ സ്പീഡ് ഒക്കെ കൊറച്ചിട്ടേ വിടൊള്ളൂ പക്ഷെ എന്താ എങ്ങനെ സംഭവി ച്ചതല്ല മൂപ്പരെടുത്താണ് തെറ്റുണ്ട്ന്ന് പറഞ്ഞത് വണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞതാണ് അപ്പൊ ആ വണ്ടി വരുന്നത് ശ്രദ്ധിച്ചില്ല അപ്പ അവര് വരെ എ അവരെ റൂട്ടിലാണ് ഞങ്ങള് വരെ റൂ ട്ടണ്ട് കടന്നു തീരിഞ്ഞും ചെയ്തുക്കണേ
ആ ആ ഇത് കേസ് ആയാല് പിന്നെ നമ്മൾ വി ഞങ്ങൾ വിചാരിച്ച് എന്താറിയോ വക്കീൽ അങ്ങ് നോക്കിുണ്ടാവല്ലോ വല്ല്യ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ള തി തില് അങ്ങനെ എല്ലാം കൂടിയും പിന്നെയാണ് കൊറേ കൊല്ലം രണ്ട് മൂന്ന് കൊല്ലം കഴിുന്നേരാം പിന്നെ ആ കേസ് അങ്ങനെ വരുന്നത് അങ്ങനെയും ശ്രദ്ധിക്കണം കേസൊക്കെ ആന്നേരെ അന പിന്നെ പ്രശ്നംമല്ലാത്ത രീതിൽ പിന്നെ ആയി കിട്ടി ഭാഗ്യത്തിന് അല്ലാണ്ട് ചെറിയ പെറ്റിക്കേസ് ആണെങ്കിലും അങ്ങനെ അതിൻ്റെ വയ്യൊക്കെ നടക്കാനാവില്ലല്ലോ എന്നിട്ട് എന്നിട്ട് പിന്നെ കേസിന്റെ എന്താക്കി
കേസിന്റെ ഇപ്പ എന്ത വ സ്റ്റേഷൻ അതിന്റെ ഫയലുംന്ത എഫ് ഐ ആർ റെഡിയാക്കി പറഞ്ഞു അക്കിന്റെ കയ്ൽ കിട്ടീട്ട് കഴിഞ്ഞ് ണ് എന്തൊക്കെ ലാസ്റ്റ് എന്തൊക്കെ പേപ്പറുകളൊക്കെ ഒപ്പിട്ട് കിട്ടണം ന്നൊക്കെ വക്കീൽ പറഞ്ഞു ഇപ്പ അങ്ങനെ എന്റെപ്പ അങ്ങനെ വക്കീലിൻ്റെ അടുത്ത് പോയി വക്കീൽ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് കാര്യല്ല അത് അവര് സ്റ്റേഷ അക്ക് കിട്ടണിയനുസരിച്ചിട്ടേ ഞാ നീങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിന്നാരഞ്ഞേ- പിന്നെ നിങ്ങക്ക് വക്കീലിനെ മാറ്റനേെ മാറ്റി ക്കോളി ന്ന് പറഞ്ഞ് അപ്പം അത് ആദ്യം തന്നെ അവിടെ നാട്ടിൽ തന്നെയുള്ള വക്കീലണ് ഞ് ദിമ്മതന്നെയ പോവണ്ട് എന്താ പാടാവാം ഒന്ന് സ്റ്റേഷൻള്ള ഒന്നും റെഡി ആയി ങ്ങട്ട് കിട്ടിട്ട്ല്ലാന്ന് പറഞ്ഞനി നാലഞ്ചു മാസായി തുടങ്ങി എന്തൊക്കെയാണാവം എത് അയിനിപ്പോ ഇൻഷുറൻസിന്റെത് കിട്ടിയാൽ ഒരുപാട് കടങ്ങളും ഉണ്ട് ഈ ഒര് വണ്ടി തട്ടിയമല് ആ അപ്പ ഇനിയിപ്പൊ ഇത് കിട്ടിയാല ഇപ്പൊ ഒരു കാര്യമള്ളോ കടങ്ങളൊക്കെ വീടണം എന്നുണ്ടെങ്കിലേ
ഉം അതെ അല്ലാണ്ട് ഇപ്പൊ ഇത് ഇപ്പൊ ഇതില്ലേ പിന്നെ അതാണ് അല്ലാണ്ട് എന്തോ ഒരു ഇൻഷുറൻസിന്റെ ത് വരുന്നില്ലേ
നമ്മെ ലൈഫ് ആ ഇത് ലൈഫ് ഇൻഷുറൻസിന്റെ ഇത്ണ്ടല്ലേ ഒരു കാർഡ്മ്മ അഞ്ചാള് അത് ഞങ്ങൾ അതില് പെട്ടിട്ടില്ല ഇവിടെ എൻറെ എൻ്റെ അമ്മമായിമാക്കും അമ്മശാക്കക്കും ഇവിടെള്ള നാത്തൂനും നാത്തൂന്റെ മോളും ഒക്കെണ്ട് അന്ന് ഞാന ഇൻറോടെനി എന്റെ മാപ്പിള ഗൾഫിലും അയ്നി അപ്പൊ ഞങ്ങള് അതില് പെട്ടില്ല ആ സമയത്ത് പിന്നെ ഞങ്ങള് അവിടെ അറിഞ്ഞതുല്ല അങ്ങനെ ഉണ്ട്ന്ന്ള്ളത് ഇപ്പളാണ് അതിന്റെ വെല മനസ്സിലായത് ആഹ്
എത്രയോ ഒരു പൈസ എത്ര എത്രോ നല്ലൊരു പൈസ ഉണ്ട്
കിട്ടും നമ്മളെന്താ അഞ്ചോ പത്തോ കൊടു കൊട്ത്താ മതിയാ അഞ്ച് രൂപ പത്ത് രൂപായിട്ടോ കൊടുത്താ മതി ഇപ്പൊ വിളിക്കാ
ആഹ് ആഹ് ആഹ് ശരി